ആഹ് കേൾക്കാം കേൾക്കാം പറഞ്ഞോ
പിന്നെ എന്തൊക്കെയാണ്
എന്താണ് ഇപ്പൊ വെക്കേഷനായിട്ട് മക്കൾക്ക് വെക്കേഷനൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ
ആഹ് മോക്ക് ക്യാമ്പായിരുന്നു ക്യാമ്പ് കഴിഞ്ഞഞ് അയാൾ ഇന്ന് വന്നതേ ഉള്ളു അതുകൊണ്ട് ഞങ്ങള് വെക്കേഷൻ ആയിട്ട് എങ്ങും പോയില്ല
പോയില്ല
ആഹ് അയാൾക്ക് അയാളോട് ഇല്ലാതെ നമ്മുക്ക് പോവാൻ പറ്റത്തില്ലല്ലോ അയാൾ ആ ഇന്ന് വന്നത് എല്ലാരും കൂടെ അല്ലേ പോകേണ്ടത് വന്നപ്പോഴേ പറഞ്ഞഞ് നമ്മള് ഈ പ്രാവശ്യം എങ്ങും പോയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞ് നമ്മക്ക് ത് ആഹ് ഇനി ഫ്രീ ആവുമ്പോ പോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്
ഉം ഉം ഉം ക്ലാസ് ഉണ്ടപ്പോ
ക്ലാസ് ഉണ്ട് യാക്ക് ക്ലാസ്ണ്ട് തുടർച്ചയായിട്ട് ക്ലാസ്ണ്ട് അത് ഞാൻ പറഞ്ഞു ഇനി അടുത്ത ഇനിയിപ്പൊ സെക്കൻ്റ് സാറ്റർഡേ കഴിഞ്ഞു ഇനി ഇരുപത്തേഏഴാം തീയതിണ്ടൊ ഒരു അവധി വരുന്നുണ്ടല്ലോ ബക്രീദ് എന്തു ഉണ്ടല്ലോ ആഹ് ഞാൻ പറഞ്ഞു നമക്ക് അന്നേരം നോക്കാംന്ന് പറഞ്ഞു പോകാംന്ന് ഉറപ്പ് പറഞ്ഞില്ല അന്നേരം നോക്കാ പറഞ്ഞ് നമുക്ക് ചിലപ്പോ അന്നേരം എന്തെങ്കിലും കാര്യം കാണും വല്ല അഹ് വല്ല കൽ
ഞങ്ങ് അതെ അതെ ഞങ്ങളും വെല്ല്യെ വെക്കേഷ് ഷന് ഇങ്ങനെ പ്ലാൻ ചെയ്യാറുണ്ട് എല്ലാ ഇടത്തും എഹ് ഒരു ഒരു വർഷത്തില് ഒരിക്കലെവ്ടേങ്കിലൊക്കേ ഒന്ന് ട്രിപ്പ് പ്ലാൻ ചെയ്യാറുണ്ട് അതെ പക്ഷെ ഇപ്രാവ്ശ്യം. ചൂട് സഹിക്കാൻ പറ്റ്ന്നില്ല.
ആഹ്
ഇപ്പം ഏപ്രിൽ. അഹ് ആഹ് പ്പൊ ഞങ്ങള് എവ്ടെക്കെങ്കിലും ഇപ്പം ചെൽ പ്പം വയനാട് ഊട്ടി അങ്ങനെ എവടെക്കെങ്കിലും പോകാറുണ്ടായിരുന്നു.
ഉണ്ട് ആഹ്
പക്ഷെ ഇപ്പം ആഹ് തൊടക്കത്തില് എന്താ ഇണ്ടായേന്ന് വെച്ചാ ഈ യു ദ്ധം കാരണം ഗ്യാസ് കിട്ടാനില്ല്യാ അപ്പം ഹ് ഹോ ട്ടല്കളൊക്കെ അടക്ക്യുവാണ്ന്ന് പറഞ്ഞപ്പം ബുദ്ധിമുട്ടാവില്ലേ ഭക്ഷണത്തിനൊ ക്കേ
ആന്ന് പൊറത്തോട്ടൊക്കെ എനിക്ക്യോന്ന്ന്നു ഹോട്ടലുകള് ഇപ്പഴും അടവാന്ന് തോന്നുന്നു.
അതെല്ലേ.
ആഹ് ഗ്യാസൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടൊണ്ടെന്ന് പറയ്ന്ന് കേട്ട് ഈ വാണിജി ഗ്യാസൊക്കേയ് ആഹ് ഇപ്പൊ നമ്മ്ക്ക് വീടുകളിലൊക്കെ കി ട്ടുന്നുണ്ട് പക്ഷെ കടകളിലൊക്കെ ബുദ്ധിമുട്ടാന്ന് പറയ്ന്ന്.
അതേല്ലേ ഇവടെ അന്നാ ആഹ് ഈ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് കടകൾള് അട്പ്പ്ല് അട്പ്പ്ല് യൂസ് ചെയ്യുന്നവരും അതുപോലെ ഏഹ് കരണ്ടിന്റെ അടുപ്പ് യൂസ്സെയ്യുന്നവർക്കും വെല്യെ പ്രശ്നം ഇല്ല്യാന്ന് തോന്ന്ന്ന്
ഇല്ല ആഹ്.
അവരാന്ന് തോന്ന്ണു ഇവിടെ ഹോട്ടലുകള് അടച്ചിട്ടില്ല.
അടച്ചിട്ടില്ല അല്ലയോ ഓ ഇവ്ടൊക്കെ എല്ലാ ഹോട്ടലുകളും അടവായിര്ന്ന് ആഹ് ഇ പ്പഴും നമ്മടെ ഇവടാന്നെങ്കി ഒരു ബേക്കറി ആന്നെങ്കി അവര് ഇൻഡക്ഷൻ കുക്കർനകത്താ ചായ ഇട്ന്നത്.
അതെയോ
ആഹ് ഗ്യാസ് കിട്ടിയില്ലെന്നും പറഞ്ഞ് എത്ര സമയം ഇരി ക്കണം ന്നറിയാവോ ഒര് ചായ ചോദിച്ചിട്ട് അമ്മള് എത്ര സമയം ഇരിക്ക്യണം അങ്ങനൊരവസ്ഥ
പിന്നെ അംക്ക് ചായെക്ക് അന്നൊരു ബുദ്ധിമുട്ട് വന്നു ഒരെടക്ക് അഹ് ചായ യേ ഇല്ല എവ്ടെ ചെന്നാലും ചായ ഇല്ലാന്ന് പറയ്ന്ന്ണ്ടാരുന്നു ഒന്ന് രണ്ട് ചെറ്യെ ബേക്കറികളില് മാ ത്രാണ് ചായ കിട്ടുന്നത് പക്ഷെ ബാക്കി ഐറ്റംസ് ഒക്കെ നമ്ക്ക് പ്പ ബിരിയാണി, ചോറൊക്കെ നമ്മ്ക്ക് അടുപ്പത്ത് വെക്ക്യാലോ.
വെക്ക്യാം
അങ്ങനെയ്ൾ ആഹ് അങ്ങനെയ്ള്ള ഹോട്ടലുകൾക്ക് അത് അതട ച്ച്ട്ടില്ല അതൊക്കെ നമുക്ക് കിട്ടും ഓർഡറെയ്താ കിട്ടും.
കിട്ടു അട്പ്പതെഹ് വെക്ക്ന്നേനൊക്കെ കിട്ടും പക്ഷേ ഗ്യാസ് ഉള്ളടത്തൊക്കെയായിരുന്നു ബുദ്ധിമു
അതെ അതെ അതെ അതെ ഇപ്പം നമ്മളിപ്പോ ടൂറ് പോകുമ്പം രണ്ടും ദിവ്സ്ത്തെ എഹ് പോണ സമയത്ത് ഫുഡ് ഇപ്പ രണ്ട് ദിവസ്ത്ത്ക്ക് നമുക്ക് കൊണ്ടുപോകാൻ പ
കൊണ്ടു പോകാൻ പറ്റത്ത്
അതെ അപ്പൊ അത് കാരണം ഞങ്ങളാദ്യ അത് വേണ്ടാന്ന് വെച്ചു പിന്നേ ആഹ് ഈ പർഞ്ഞ പോലെ വെയില് ചൂട് അധികായി വന്നു കുട്ടികളേം കൊണ്ടൊക്കെ പോക്ക് ബുദ്ധിമുട്ടായി. അപ്പം പിന്നെ ഒന്ന് മഴ പെയ്യട്ടെന്ന് വിചാരിച്ചു.
ആഹ് ഇനിയിപ്പോ മഴയാന്ന് പറയുന്നല്ല ജൂണൊ ക്കെ ആവുമ്പ തേനുംനല്ല മഴയായിരിക്കും
ഇനിയിപ്പം വെക്കേഷൻ കഴിഞ്ഞ പിന്നെ ന്നെ ടൂറൊന്നും പോവൊന്നും ല്ല
പോവത്തി ല്ല എല്ലാരും അങ്ങനാ നമ്മക്ക് ഓരോരോ ആവശ്യങ്ങളാ അന്നേരം സത്യത്തി
അതെ മക്കള് പഠിക്കാൻ പോവും മക്കൾടെ അപ്പ പിന്നെ ഒരു ശനിയാഴ്ച്ച ഒര് അവധി കിട്ടുമ്പം വേറെ ന്തെങ്കിലും
കാര്യങ്ങളാന്ന് ഓരോരോ പ്രോഗ്രാമുകളല്ലേ കല്യാണവും പാലുകാച്ചൽനും ഒരു കൊറവും ഇല്ല
അതെ അതെ ഇപ്പൊ തൊടങ്ങി നമ്മടെ ആ ഈസ്റ്റർ കഴിഞ്ഞതോടു കൂടി തൊടങ്ങി
തൊടങ്ങിട്ടുണ്ടാന്ന്
അതെതെതെ
എനിക്കിനിപ്പം ഇരുപത്തിനാലാ ന്തി ഒര് പാല് കാച്ച ഉണ്ട് പിന്നെ കഴിഞ്ഞൊ സം ഒരു കല്യാണം ണ്ടാരുന്ന് അതിനൊന്നും ഒരു കുറവുംല്ല ദിവസവും പ്രോഗ്രാമ്കളൊക്കെ ഇഷ്ടംപോലുണ്ട് ആഹ് നമ്മള് ക്യാഷും കൂടി അങ്ങോട്ട് കരുതിയിരുന്നാ മതി
ഇരുന്നാ മതി അവിടെ അടുത്തൊക്കെ പൂവാൻ പറ്റിയ സ്ഥലങ്ങളുണ്ടോ നമു ക്ക് അത്യാവശ്യം ടൂറ് പോകാ പറ്റിയെ അതെ ല്ലേ
ണ്ട് ബീച്ച്ണ്ട്
ആഹ് ആ
നമ്മക്ക് പോകാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെയുണ്ട്
അതെല്ലേ ഞങ്ങക്കൊക്കെ ഒന്ന് ഒരു ബീച്ചി പോണങ്കി ഒരു രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ട്രാവലെയ്യണം
ആഹ് ഒരു മണിക്കൂർ വേണം നമ്മക്കും ഇവിടെ അടുത്ത്ല്ല
അടുത്തില്ല
ആഹ് അടുത്ത്ല്ല ഒരു മണിക്കൂർ വേണം പിന്നെ കായല് കാണാൻ പോവാന് പതിനഞ്ച് മിനിറ്റ് മതി ആഹ് നമ്മളടുത്ത് കായലുണ്ട് വൈകുന്നേരത്തൊക്കെ അവിടെക്കെ ചെന്ന് വേണമങ്കി ഇരിക്കാ പക്ഷെ അമ്മള അ അയിന്റെ മുറ്റ ത്തെ മുല്ലക്ക് വാസനയില്ലെന്ന് പ അതെ പോലെ നമ്മള് നമ്മളങ്ങനെ പോകാറില്ല ആഹ് അതാ ദൂരം ത്താ വരത്ത് പക്ഷെ നമ്മക്ക് അടുത്തുള്ളവർക്ക് പോകാൻ സമയം ഇല്ല
സമയോല്ല പിന്നെ റ്ഞ്ഞാ അതിനോട് ത് ത്യേച്ച് അതിനൊരു മനോ ഇത് തോന്നൂല്ല സ്ഥിരം കാണുന്നത് കൊണ്ട്
കാണും തോടാ നമ്മുക്കത്
അതെ അതെ ഇതിപ്പം നമ്മളെ സംബന്ധി ച്ച് പ ർഞ്ഞാ ചുറ്റുപോടും ഈ പറ്ഞ്ഞ പോലെ ഫോറസ്റ്റ് നമ്മുടെ കാടുണ്ട് അതുപോലെ തന്നെ ഈ ഇതില്ലേ തേ ക്കിന്റെ കാട് അതുപോലെ റബർ തോട്ടം ഒക്കെയ അപ്പം നമുക്ക് ഇപ്പ ഈ പറഞ്ഞ പോലെ വല്ലോ വാഗമണ്ണ് അങ്ങനെള്ള സ്ഥലങ്ങളിൽ പോകുമ്പം ഈ പറഞ്ഞ പോലെ കാട്ടിൽ നിന്ന് കാട്ടിലേക്ക്
ആഹ്
ആ ഒരു നമുക്ക് ഫീലെ ഉള്ളൂ
അത് ശരിയാ ആ അതെ നമ്മക്കത്രെ മാനമില്ല പക്ഷെ ദൂരെ ഉള്ളവർക്കാണ് അതിന്റെയൊക്കെ ഒരു അവർക്ക് ആകാംക്ഷയ നമ്മുക്ക് അവിടെ പോകാം ന്നുള്ളത് പക്ഷെ നമ്മുക്ക് ഇ അടു ഇവിടന്നക്ക ഈ ദൂരക്കാരൊക്കെയാ വരുന്നത് നമുക്ക് അവരെ കാണുമ്പോ പരിചയം വരോ എന്തുവാ ഇവിടെ കാണനെന്നുള്ളത് നമ്മള് കണ്ട് കണ്ട് മടുത്തല്ല്യോ അതാ ആഹ് എന്തോത്ര കാണാൻന്നാലും സത്യവാ നമ്മളങ്ങനെ ചിന്തിക്ക അങ്ങനെ
തി രണ്ട് പ്രാവശ്യം പോയിണ്ടാ യിരുന്നു അപ്പം ചേട്ടയിടെ ഒരു ഫ്രണ്ട്. അവര് ടൗണില താമസിക്കണ അവര് ന്നിം പറുമ്പോ നെല്ലിയാപതി പോകാന്നന്ന് ഞമ്മൾ വെച്ചാ അവിടെ എന്നായി കാണാനിരിക്കുന്ന അവടെ കാട് ഇവിടെ കാട് പക്ഷെ അവരെ സംബന്ധിച്ച്
അന്ന് പ്പൊ ഈ കാണാത്തവർക്ക് അത് അത്ഭുതമാ കാണ്പഴേ
തെ അതെ
ഇല്ല്യ എനിക്കും ഞാനവിടെ പോയിട്ടില്ല നെല്ലിയാമ്പറി പാലക്കാട് വന്നിട്ടുണ്ട് പക്ഷെ നെല്ലിയാമ്പതി പോയില്ല.
ആഹ് ആഹ് സ്റ്റേ ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ലട്ടോ ഞങ്ങള് സാധാരണ കണ്ടുപോര ചെയ്യാറ്. ഇപ്പം ചേട്ടടെ ഫ്രണ്ടിന്റെ കൂടെ ഞങ്ങ ങ്ങള് വന്യന്ന് പറഞ്ഞി ഒരു റിസോർട്ടിലാണ് സ്റ്റേ ചെയ്തിണ്ടാന്നത് നല്ല രസായിരുന്നു.
ആഹ്
ഉം നല്ല ആ ഞങ്ങളൊരു ജനുവരിയിലാ പോയത് ആ കാണാ നല്ല അത്യാവശ്യത്തിന് തണുപ്പും ഉണ്ടായിരുന്നു അതിന്റെ ഉള്ളില് അവിടെ പിന്നെ പൂളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു ആഹ.
ആ വലിയ വലിയ റേറ്റ് വന്നില്ല എന്നാ അത്രയോ ഒരു റൂമിന് എത്രയോ അയ്യായിരം രൂപയങ്ങണ്ട വന്നുള്ളൂ. ഇപ്പം കഴിഞ്ഞ വർഷം ചോദിച്ചപ്പോ അത് ഏഴായിരംയിരുന്നു ഏഴായിരത്തി അഞ്ഞൂറായിന്നൊക്കെ പറഞ്ഞു കേട്ടു ഞങ്ങള് പോയില്ല ഞങ്ങള് പോയില്ല. ഒരു റൂ റൂമിന് മാത്രംത്ര എമൗ
ആഹ അത്രയും എമൗണ്ട് കൊടുത്ത അതാ പിന്നെ ആരെങ്കില ഒക്കെ ഉണ്ടാങ്കിൽ ഗ്രൂപ്പായിട്ടൊക്കെ പോകുന്നെങ്കിൽ കുഴപ്പമില്ല വേറെ ഫാമിലി ക്കെ ഉണ്ടെങ്കില്
ആ കുഴപ്പം പക്ഷെ അവര് ഒരു റൂമിൽ നാലാൾക്ക് അവര് സമ്മവിക്കുള്ളൂ. ആഹ് അപ്പൊ അതായത് ഒരു ഫാമിലി ഇപ്പം ഞങ്ങള് പോവാണെങ്കി ഞങ്ങള് നാലാള് ആഹ്.
നാലാള ആ ഏഴായിരം രൂപ നഷ്ടവാ.
ആഹ് നഷ്ടവാ അഞ്ച് അന്ന് നഷ് ‌ട്ടായിട്ട് ഞങ്ങൾക്ക് തോന്നി പക്ഷേ കേയറിക്കഴിഞ്ഞപ്പ പിന്നെ ഞങ്ങല് എൻജോയ് ചെയ്തു ആഹ ന്താ. കുഴപ്പല്ല പക്ഷെ ഇതിപ്പോ ഏഴായിരം പറയുമ്പോ വീണ്ടും എമൗണ്ട് കൂടുമ്പോ നമുക്ക.
ഓ ബുദ്ധിമുട്ടാന്ന് അത്രയും പൈസക്കൊക്കെ
അതെ എവിടെ ചെയ്യാം അതെ അതെ പിന്നെ വേറെ എവിടെയൊക്കെ പോയിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് പാലക്കാട് ഭാഗത്തേക്കൊക്കെ വരുമ്പോ?
പാലക്കാട് വന്നിട്ടുണ്ട് പാലക്കാട് എനിക്ക് ആ സ്ഥലമൊന്നും കറക്ട് അറിയത്തില്ല കാരണം ഞ ആ എനിക്കത്ര അറിയത്തില്ല ഞങ്ങളടെ ഒരു ബന്ധു കൊച്ചിനെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആഹ് അങ്ങനെ അതിന്റെ വീട്ടിൽ വന്നതാ ആ അങ്ങന അവിടെ വന്നേ എനിക്ക് അതൊണ്ട് എല്ല സ്ഥലവൊന്നും അറി ത്തില്ല
അറിയത്തില്ല.
പാലക്കാട് അവരുടെ ഒരു പാലുകാച്ചിൻ വന്നായിരുന്നു പിന്നെ അതിന്റെ ആ നല്ല വാതില് അതിന് വന്നായിരുന്നു നല്ല വിരുത് വരത്തില്ലയോ.
അ അങ്ങനെ പറഞ്ഞ
നല്ല ഈ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിന്ന് നിന്ന് കാണാൻ ചെല്ലുവല്ലോ. കുറെേ ആൾക്കാര് അവിടെ ആ വീട് കാണാൻ ചെല്ലതിലയോ അടുക്കള കാണാൻ ചെല്ലത്തില്ലേ
അതെ അതെ അടുക്കള കാണൻ ചെല്ലാന്ന് പറയണ ഇവിടെ അങ്ങനാ കേട്ടേക്കണെ.
ആണ് ല്ലേ നല്ല വാതിലന്ന് പറയും ഇവിടെ അങ്ങനെ ആഹ് ആ അടുക്കള കാണാൻ പോയാര്ന്ന് അങ്ങനൊക്കെ പോയിട്ടുള്ള എനിക്ക് അല്ല അതൊന്നും അറിയത്തില്ല അങ്ങനെ അങ്ങനെയന്ന് പാലക്കാട് പോയെക്ക്ന്ന്.
ആഹ് ആഹ്
ഉം പക്ഷെ നെല്ലിയാമ്പതി ഒക്കെ നല്ലയാന്ന് പറയഞ്ഞിട്ട് ഇവര് ഇവിടെ ഒള്ളവര് അന്നെ അതിന്റെ നിശ്ചയത്തിന് പോയായിരുന്നു അപ്പ ആ നെല്ലിയാമ്പതിയില് എങ്ങാണ്ട് റെസ്റ്റോറന്റ് ഇല്ല അവിടെ എവിടെയോ വെച്ച് എങ്ങാണ്ട് ആയിരുന്നു ഫംഗ്ഷൻ അവര് നടത്തിയതേ അങ്ങനെ നെല്ലിയാമ്പതി എല്ലാം നടന്ന് അവര് കണ്ടന്നൊക്കെ പറയുന്ന കേട്ട് ഇവിടെ ഒള്ളവര് പക്ഷെ എനിക്ക് അന്ന് പോകാൻ പറ്റിയില്ല ഉ അന്ന് എന്റെ ബ്രദറിന്റെ നിശ്ചയമായിരുന്നു
ഓ ഓ
അത് അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റി
പോകാൻ പറ്റിയില്ല ആ ഒരു ഒരു പ്രാവശ്യം ക്ക് വന്ന് കണ്ടു പോകാനുള്ള ഒരു സ്ഥലം ഒക്കെ ഒണ്ട് കേട്ടോ
ഉണ്ട് ആ
ആഹ് ഇല്ലാന്ന് അല്ല അത്യാവശ്യം ഉം തേയിലടെ തേയില ടെ ആ് അത് ഒക്കെ നന്നായി ഡിസൈൻ ചെയ്ത് നിർത്തിയേക്കണത് ഒക്കെ ഇങ്ങനെ ഒരു സ്ഥലം മൊത്തം ഇങ്ങനെ കാണാൻ ഉണ്ട് അപ്പ അത് ഒക്കെ കാണുമ്പോ നമുക്ക് ഒരു ഭംഗിയുണ്ട് ആ പിന്നെ തണു ഉപ്പുള്ള സ്ഥലം ഒക്കെ ആണ് അപ്പം ആഹ് മൊത്തത്തില് ഒരു
ഈ ഇത് വിളിച്ചാർന്ന് ചെല്ലാനെ പക്ഷെ അം അം അവരങ്ങ് ഫാമിലി ആയിട്ട് ഗൾഫില പിന്നെ അമ്മളരെ കാണാനാ ചെല്ലുന്നെ അവര് വെരുമ്പോ വെക്കേഷന് ഒക്കെ ആയിരിക്കും വരുന്നെ വന്ന് കഴിഞ്ഞാല് അവര് രണ്ടു മാസം നിന്ന് എല്ലാ ബന്ധു വീട്ടിലും പോവോ പിന്നെ നമ്മളെ കൊണ്ടു വന്ന് അവിടെ ഒക്കെ കാണിക്കാൻ കൊണ്ട ഒ അത് കൊണ്ട് ആഹാ അത് കൊണ്ട് പിന്നെ അമ്മള് അതിന് വെല്യ പ്രാധാന്യം കൊടുത്തില്ല ഇനി എന്തെങ്കിലും വിശേഷം ഒക്കെ വരിക ആന്ന് ഉണ്ടെങ്കിൽ പോകാം അന്നേരം കാണാം അല്ലാത് ഒന്നും അത് കാണാനായി ട്ട് പോകുന്നില്ല പാലക്കാട് ഇങ്ങനെ പോയത് കൊണ്ടേ
അതെ അങ്ങനെ വന്ന് നിന്ന്
ഏമം ഒരു വി ദിവസം താമസിച്ചിട്ട് പിന്നെ എല്ലായിടത്തോടെ ഒന്ന് കറങ്ങിട്ട് തിരിച്ചു പോകുവാണ് എങ്കി നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല
അ ക്ഷീണം ഉണ്ടാകത്തില്ലാന്ന് ഉം പക്ഷെ അതിനെക്കാട്ടും നല്ലയാ വയനാടന്ന് പറയുന്ന കേൾക്കാം അല്ലയോ വയനാട്
വയനാട് വയനാട് ഞാൻ പോയിട്ടുണ്ട് കുഴപ്പോല്ല ഒരു മൊത്തത്തില് ഒരു രസം ഒക്കെ ഒണ്ട് ആഹ് അവിടെ ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്ഥലങ്ങള് ഒണ്ട് നമ്മളത് ഏ സമയം അതായത് ഇന്നന്നെ സ്ഥലങ്ങളിൽ പോണന്ന് നേരത്തെ കൂട്ടി തീരുമാനിച്ചിട്ട് നമ്മൾ പോണം എന്നാലാണ് ആ പിന്നെ അവിടെ പോവുവാണെങ്കിൽ തന്നെ ഒരു രണ്ടു ദിവസം നിന്നിട്ട് സ്റ്റേ സ്റ്റേ ചെയ്തിട്ട് നമ്മള് ചുറ്റിക്കറങ്ങിയിട്ട് തിരിച്ചു പോരണം ഉം അങ്ങനെ പ്ലാൻ ചെയ്ത് വരുവാണെങ്കിൽ കൊഴപ്പില്ല
കുഴപ്പവില്ല ആ ഇനി എന്നെങ്കിലും പോകുമ്പോ അങ്ങനെ ഒക്കെ പോയി കാണാം നമ്മൾ ഉം ഉം ഉം ഉം ഉം എങ്കി ശരിയെടാ എങ്കി ആഹ് ആഹ് ആഹ് ശരി